ക്ക്ലേ
ഹലോ ആ കേക്കണ്ട് എന്തൊക്കെ വിശേഷം
സുഖം എടീ ജ്ജ് വിളിച്ചപ്പളെ കെടന്ന് കുട്ടികള അല്ല ഒരാൾ കെടന്നണ് ഒരാൾ കളിയാണ് ണ്ട്
ആ ഓലെതാ റൊണോൾടെ
ആഹ്
ആഹ്
അതാണാ കാണണ് ഏ
എന്റെ ഭാഗത്ത് മെസ്സി ഓ ല്ലെ ഓളെ വലുത് ബ്രസീല് ചെറുത് റൊണാൾഡോ പെരീതെ മൂന്നും മൂന്നെണ്ണ
അത് ശരി ആ ഓള് ഓളല്ലെ അവിടെ
ആ ഓൾണ്ട് എല്ലാരും കെടന്നു ഉം
പിന്നെ
എത്തന്നിട്ട് വർത്തനം
നല്ല വർത്തനം ഇജ്ജ് നേരത്തെ വിളിച്ചപ്പളേ പിന്നെ അല്ല മെസ്സേജ് അയച്ചപ്പം ഈ റ്റളെ പകലൊക്കൊന്ന്ന്ന് ഒറക്കി ലെവലാക്കി അതിന്റെ എടയിൽ ഇൻകാണെങ്കിൽ ഇന്ന് ദ്ന്നീ മന്തി ന്നീന്ന് അതൊണ്ടാണോ അറിയില്ല പള്ളക്കൊന്നും ഒര് സുഖ
മന്തിന്ന് വെച്ചതോ അതോ വാങ്ങിക്കൊടുന്നതോ
ച തൈനി കൊറചേരം കെടന്ന് ഏ
ഇന്നന്തൊക്ക സ്പെഷ്യല്
അ അന്നെ ഉം ഓലപ്പണ്ടാക്കിയാ കുട്ടിയക്ക് ക്കൊണ്ടാൻമാണോ പറഞ്ഞപ്പോ
ഏ, കുട്ട്യാൾസ്കൂളൊക്കെ ചോറ് ചോറ്ണ്ടോണം
ആഹ് എട്ടിലേ ഒമ്പലല്ലേ ഓല്ക്ക് ചോറാണം ചെറുതിന് പിന്നെ ഓൻ എൽ കെ ജിലാണ്
ആ ആ ആഹ്
ണ്ടാളും കൊണ്ടാവല്ലേന്നെ
ആ ആ
അൻ്റതോ
ഇൻ്റെത് ഇക്കാണ്ട ഉം ഇൻ്റെത് അല്ലേ സ്കൂളിൽന്നന്നെ കിട്ടും ആ ഈ സ്കൂളിൽ ആരും ചോറ് കേണ്ടരണ് ണ്ട
ഏഹ
ഒക്കെ അവിടന്നെ ചോറ് വാങ്ങി തിന്നല് പ്ലേറ്റ് കൊണ്ട് വ പറിം
ആഹ് അവിടെ എർത്ത് ണ്ടേക്കും
ആഹ ഇവടെ അടുതെന്നെണ് പത്ത് മിനിറ്റ് വേണ്ട ശെരിക്കും സ്കൂൾക്ക്
ങ്ങട്ട് വ വണ്ടിക്ക പോവൽ
ഉം ബസ്സിന് അല്ലാതാരാ കൊണ്ടയാക്കാന്
അങ്ങനെയല്ല ഇപ്പൊ എല്ലാം കുട്ടിയാളും
ആഹ് എന്തെന പറയേണ്ടേ പറയുമ്പോത്താ ഒരു കയറ്റണ്ട് ആ കയറ്റം കഴിഞ്ഞ ഒരു എറക്കുണ്ട്. ആ എറക്കം കഴിഞ്ഞാൽ സ്കൂള് കാണും അത്രേ ഉള്ളൂ മുന്നൂറ്റി അമ്പത്ത് റുപ്യ ബസ്സിന് കൊടുക്കും വേണം
ഏ
കഴിഞ്ഞ കൊല്ലം മുന്നൂറ്റമ്പത് യെനി ഇനി ഈ പ്രാവശ്യം എത്രയാണാവോ
അത് ഓൽ അയ്ന് നമ്മള് പറയ്ണെ കൊടുക്കുവല്ലോ
ആഹ അതാള്ളത് പറയ്മ്പോ ഈ പ്രാവശ്യൊക്കെ കുട്ടികള് കൊറ കുട്ടികള് കൂടിക്ക്ണല്ലോ
ആഹ
ഉം അപ്പൊ അയ്ന് അനുസരിച്ച് കൊറക്കണം ശെരിക്ക് കാരണം വല്യകുട്ടിയാൾക് ക്കെ നീച്ചു നിക്കലാണ് ഇരിക്കാനൊന്നും സ്ഥലം ഇല്ല പറയണേക്കാ സംഭവും സ്ഥലം ഇരിക്കാനുള്ള കൊഴപ്പൊന്നുയില്ല കാരണം ഇവിടെത്തി അപ്പത്തിനെത്തി
ആഹ
ഉം അല്ലേ അപ്പൊ അതിന് അനുസരിച്ച് കൊറക്കണം പറയാ ശീറ്റ്. ഉം അതന്നെയ്ള്ളെ ഡീസൽന് ഉ അയ്മെന്ന് ഇനി ഒരു ലാഭം പിടുത്താൻ നോക്കെ കാരം
ഉം അതന്നെ ഒലക്കോക്കപ്പൊ കച്ചോടായില്ലേ സ്കൂൾ കാര്
ആ അഹ്
ബിസിനസ്
എന്തോ അറിയോ ഇവിടത്തെ സ്കൂള്ത്തെ ടീച്ചർമാരെ ഒകെ ചെറുപ്രായക്കാര ഒരു അറബി ടീച്ചറുണ്ട് ഒരു തള്ളച്ചീ അഹ് അല്ലാത്ത ഒക്കെ ചെറുപ്രായാ അതുകൊണ്ടയ് കുട്ടിയാളെ ഒപ്പത്തിനൊപ്പം നിക്കും പഠിപ്പിക്കാൻ ഉസാറാ
ആഹ ആ ഇങ്ങളെ സ്റ്റാറ്റസ് ഇങ്ങനെ രണ്ടാൾതും കാണാം സ്കൂളിന്റെ ഓരോ ഇത് ഇങ്ങനെ
ഉ ഇവിടെ എപ്പോളും പരിവാടി പറിഞ്ഞാലും ഉപരി എപ്പോഴും സമ്മാനം അങ്ങനെയൊക്കെയാണ്.
ഏഹ
ഉം
കണ്ട കാര്യങ്ങള്പഠിപ്പിച്ചൂല
ആഹ അതെന്താ വായനാദിനായിട്ട് ഇപ്പൊ കൊറച്ച് ദിവസം ഞ് അതേകാരം വായനാ ദിനത്തിനോടനുബന്ധിച്ച് ഒന്നാം ക്ലാസ് നടന്നതും രണ്ടാം ക്ലാസ് നടന്നതും ആ ആ്
ഞാൻപ്പന്ന് ഒരു താത്താനോട്‌ ഇപ്പളെ കുട്ടിയെക്കൊക്കെ സ് സ്കൂൾക് പോയാ എന്തൊക്കെ കിട്ടല്. സാമ്പാറും ചോറും അല്ല ഉപ്പേ നമ്മൾക്കൊ പോയിനി അന്ന് കടല കറി ഒരു കടല ഇണ്ടായിനി ഇജ് പോയിനിഅന്ന് ഇണ്ടായിരുന്നോ? ഒരു കടലക്കല്
ആഹ് കടല നീട്ടിയാള്ളം ഉം. അങ്ങനെ. അതാണ് ഇപ്പൊരു ചെറുപയറുണ്ട് മമ്പയർണ്ട് പിന്നെ മു മുട്ട റോസ്റ്റ് ആക്കിയ കൊടുക്ക്ണതെ. മുട്ട റോസ്റ്റാക്കിയാണ്ട്. ഇവടെ അതൊക്കെ കാണാം പിന്നെ ബീറ്റ്റൂട്ട് അച്ചാറ് ഇന്നലെ ബീറ്റ്റൂട്ട് അ ചറ പിന്നെ അതുമല്ല നി താളിപ്പ് ചെരങ്ങ താളി ച്
എല്ലാം ഉണ്ടാവൂലേ.
ച്യ അതൊക്കെയാണ് പോലെ കറിയേ ഉം നല്ലേതുണ്ട് ആഴ്ചെലാഴ്ചെല് മെനു ഓരോ ദിവസം മാറ്റണം ഓരോ ദിവസ
ആഹ്
സ്കൂൾ അടിപൊളിയാണ്. പഠിച്ച നിക്കണ കുട്ട്യോക്കടിപൊളിയാണ്. കുറെ സമ്മാനവാങ്ങിക്കൂട്ടാ.
ആഹ്.
ഉം ചെറുതാണെങ്കിലും ശരി സമ്മാനം സമ്മാനല്ലേ ഞമ്മക്.
ആഹ് അതന്നെ കുട്ട്യോക്കൊരു ഇഷ്ടക്കാരം.
ആഹ് കുട്ട്യോക്ക് രസേകരം.
ഉം ന്നെ കുട്ട്യോളൊക്ക ഒറങ്ങിയോ?
പിന്നെ എന്ത കെടന്നു ഇങ്ങള് മം കുട്ട്യോണ്ട്ങ്ങി.
ആഹ്
രണ്ടാളോങ്ങി.
ഒരാള്കേട്ന്ന് ഏ
ആഹ് അപ്പൊക്കറങ്ങിച്ചാ. ഏതാ ടീമ് അതന്നെ ഞാനതന്നെ ടീമൊയ്ച്ച.
ഏ അത് ഇതൊന്നുഅല്ല ഫാൻസ. ആരുല്ലാത്ത തീമ്മാ.
ഇന്ത ചോയിച്ചു. ഏർ ന്റെ മാപ്പിളിനോട്യ്ച്ചു ങ്ങക്ക് ടീമ ഒക്കെ ഉണ്ടയ്ച്ചു. അ ടീം മോന്നില്ല പണ്ടെന്നോ ഞാൻ സ്പെയിനാന്നെണു. ചച്ച അ അയിത്തെ കളിക്കാരാരങ്ങെക്കറിയിച്ചു ആവും ച്ചറിയല്ലാ അതിന് അയ്നോട് വല്ല്യ താല്പര്യംന്നും ഇല്ല.
സ്പെയിന് ജയിച്ചിലേനോ.
ആഏ എനിക്കറിയില്ലഡി ഇച്ചി ഈ അർജന്റീനെ ഇതൊക്കെ എപ്പളും ങ്ങനെ ആൾക്കാര് പറയുന്നോണ്ട് സ്റ്റാറ്റസ് കണ്ടോണ്ട് ഇതിനെ പറ്റിയറി അല്ലാതറിയില്ല ഇപ്പൊന്നവിടെ പോർച്ചുഗാലിന്റെ കളിണ്ട് അവിടെ ഗൾഫിലാണല്ലോ അവിടെ ങ്ങനെ. സ്ക്രീന് വെക്കും പറഞ്ഞു മുറ്റത്ത് വെല്ല്യ ഹോട്ടലിന്റെക്കെ മുന്നില്. അപ്പൊ ഇന്ന്പ്പോ എതാലും ഓട്ടോന്നും കിട്ടീട്ടില്ല. അപ്പൊ കൊറേ റൂമ് കുത്തർന്ന് ബോറടിച്ചിട്ട് കളിയെങ്കി കളി കാണട്ടെ ഏതെങ്കിലും ടീമ് ആയാലും എന്നാർണ്ട് എറങ്ങിപ്പോ ക്കണ് അവിടെ ഇതാണ് ഇ ടീ ടീമ് ഏതായാലും റൂമ് കുത്തിർന്ന് ബോറടിച്ചിട്ടേ. ഏഹ് അർജന്റീനന്റെ കളിന്റെന്നോക്കെ.
ആഹ്
ഇവിടു
ആഹ്.
വേറെയണ ഒലും ജിച്ചള ലെജണ്ട് ണ് അർജന്റീന
അ ശരി
കാണാ അർജന്ടീനന്റെ കളിന്റെ എന്തോരം ജന നമ്മളവിടെ പച്ച അങ്ങനെ ഉണ്ടാവും ആൾക്കാാര് അതേപോലെ ആൾക്കാര് വല്യൊരു സ്ക്രീം വെച്ച ആഹ ന്നിട്ട് കസാല ഇട്ട് കുത്തിർന്ന് കാണു ഓന അർജന്റീന ആയൊണ്ട് അയിന്റെ അന്ന് കളിന്റെ അന്ന് കാണ് വീഡിയോടത് കാണ് കാണാവൻ സ്റ്റാറ്റസ് വെയ് ബാക്കിയുള്ള ടീമൊക്കെ എന്താവോ
അയ്നെ ഏത
അവിടെ പോയിം പറയാന പോയിക്കും അതാ പറഞ്ഞേ നമ്മളെ ഇന്ത്യക്ക അല്ലെങ്കിലും ഇന്ത്യയില ആൾക്കാര
എമ്പാടുണ്ട് അല്ലയ് ആൾക്കാര് എമ്പാടുണ്ട് ന്നറ
ആഹ് എന്തൊക്കേ എത്രണം പൈസാണ് പൊട്ടിച്ച്ണ് ഇതിനും വാണ്ടി ആർഭാടാണ് എന്താ ഇവടിം ഇപ്പോ എന്താണ് ഒരു പൊയീല് ഒരു സ്റ്റേഡിയം ഇണ്ടാക്കിലെ അർജന്റീനക്കാര്
ആഹ്
വീഡിയോസ് ഇങ്ങനെ കാണാലോ ഉം മൂന്ന് ലക്ഷം ഉർപ്യക്കെ ചെലവഴിക്കണം പോലെ
ഏയ്
ഉം ആ വള്ളത്തിലുള്ള ആ സ്റ്റേഡിയം ഇ ണ്ടാക്കിന് എന്താപ്പൊ കഥ
ശരി ആഹ്
ആവുശ്യല്ല പൈസക്ക് ആവുശ്യല്ലോർക്ക് കൊടുത്തക്കാണെപ്പൊ അതൊരു കാര്യന്നു
അതൊന്നും കൊടുക്കൂല
ആഹ് പാവപ്പെട്ടോൽക്ക ആ അയിന് അയിനോൽ ഉണ്ടാ
ആണ്
അവൂൽ യ്യ
മത്സരിച്ച് പൈസ കൊടുക്ക ഓരോരുത്തര് മത്സരിച്ചാണ്ട് പൈസ കൊടുക്കാണ് പറയ
എന്തേറഞ്ഞു
ആ കളി
ആഹ്
ഒറ്റന്നും ആർക്കും വേണ്ട റൂമില ആഒന്ന് കണ്ടു നോക്കി പൈസ ഒന്നും ഒരു മൻസനും മാ
എത്തേർഞ്ഞ്
ഒരു വ്ലോഗറ് പറയ്ണ്ട്
ഏയ് ഹലോ
കേക്ക്ണില്ലേ
ആഹ് പറയിം കേക്ആഹ്
ഞങ്ങളെ പേരീല് മൂന്ന് മൂന്ന് ടീം ആയോണ്ടേ എല്ലാത്തിന്റെ കുറ്റങ്ങളും ഞങ്ങ ക്കും അറിയ അവിടന്ന് ഇവിടന്നും കേട്ടിട്ട് ഇവിടെ അർജന്റീനന്റെ കു റ്റം മറ്റോം പറിം മറ്റോന്റെ കുറ്റം ഇവടെ വന്ന് ഇന്ന്പ്പോ മറ്റോം ബ്രസീ സീലാരം പറീണ്ട് മെസ്സി മറ്റേ ലഫ്രൈക്ക് കൈക്കൂലി കൊട്ത്ത്ക്ക്ണ് അതൊണ്ട് ലഫ്രി ഓൻ്റെ തെറ്റൊന്നും പറിണ്ല്ല
അയ്ശരി
പറിണെക്ക്ണ്ട് കുട്ട്യാള് ഓരോന്ന് പറിണെക്കാരം അല്ലാതെ ഇറ്റങ്ങള് കളി കാണലൊന്നുല്ല സ്കൂക്കും മദ്റസ്ക്കും പോയിക്കാണ്ട് അവ്ട്ന്നു ഇവട്ന്നും ഒരോരുത്തര് പറയുന്നത് ഇങ്ങനെ കേട്ട് പറയാ ഇവല് കളിയാണാൻ നിക്കലൊന്നുല്ല പത്തരക്കല്ലേ തൊടങ്ങ കട്ന്ന് ഒർങ്ങും ഉം അപ്പൊ അയിന് നിക്കൂല പിന്നെ രാവിലക്കത്തെ പിന്നെ സുബ്ഹിക്കെകാരം അയിനും നിക്കൂല
ന്നാ എത്താടീ ഞാപ്പ വിൾച്ചട്ടോ
ആ ആയിക്കോട്ടെ ഇന്നാ ശരി